ഹലോ
ഹലോ ആ കേക്
ഹലോ കേക്കാമോ
ആ കേക്കാം എന്നോണ്ട് വിശേഷം കേക്കാവോ ആ എനിക്ക് കേക്കാം പറഞ്ഞോ
എന്നാ ഉണ്ട് വിശേഷം
ആ സുഖായ്ട്ടിരിക്കുന്നു.
ആ ഇവ്ടെ സുഖായിട്ടിരിക്കുന്നു എന്ത് ചെയ്യാ
എല്ലാരും എന്ത്യേ ആ ഇവിടൊണ്ട്
റേഞ്ച്
അവിടെ ഏഹ്
റേഞ്ച് വിട്ടു പോകുന്നുണ്ടോ ആ ഇവിടെ
ആ ഇല്ലില്ല ഓക്കെ
ആ ആ വേറെന്തൊക്കെ വേറെ എന്നാ മഴയല്ലേ മഴയാ ആഹ്
ആ ഇവിടെ മഴയൊന്നുല്ല ആ
ആ ഇവിടെ ക്ലൈമറ്റ് പെട്ടെന്ന് പെട്ടെന്നാ ചെയ്ഞ്ച് ആവുന്നെ
ആഹ്
ആഹ് ഇപ്പം വെയിലുണ്ട് കൊറച്ചൂടി കഴിയുമ്പോ പനിയല്ലടീ ഈ കാലാവസ്ഥടെ ആയിരിക്കും
ആ കാലാവസ്ഥ ഭയങ്കരായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ ഭയങ്കര അസുഖങ്ങളാ
ആ എ നിനക്ക് റേയ്ഞ്ച് ഇത് കട്ടാവുന്നുണ്ടല്ലേ
എന്താ
ആ നീ പറയുന്ന കൊറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കേക്ക്‌ന്നപോലെ ഇപ്പ കേക്കാവോ ആ ഇപ്പ കേക്ക്‌ന്ന്ണ്ട്
ആന്നേ
ആ എന്ന ഹെഡ്സെറ്റ്ന്റയാ ആ എന്റെയോ എന്റെ എന്റെ ആ എവിടെ വീട്ടിലാണോ?
ആഹ്
ആ അതെ ആ കഴിച്ചോ ആ കഴിച്ചു അവിടെയൊ ഞാൻ കഴിച്ചിട്ടാടി വന്നേ
ആണോ
ആണോ ആ ജോലിക്ക്‌ പൊയിപോലേ ആ ജോലിയുണ്ട്
ആഹ്
പിന്നെ എന്റെഅമ്മഎന്തേ അവരണ്ടേരുംപോയി ആഹ് ആഹ്
ആഹ്
പിന്നെന്നാ ഉണ്ട് വിശേഷം വേറെ എന്നാ, വേറെന്താ ഇങ്ങനെ പോകുന്നു വെറുതെ ഇരിക്കുക. ഞാൻ എടുത്തോണ്ട് ഇരിക്കുകയായിരുന്നു, ഏത് സിനിമയാ. ആഹ് വാഴ ടു. ആഹ് എങ്ങനാടി ഇത് കണ്ടോ, ഫോണിലോ അതോ ടെലിഗ്രാമിലോ?
ആഹ് ടെലിഗ്രാമിലെ നമ്മുടെ യൂട്യൂ ആഹ് നല്ല സിനിമയാ യൂട്യൂബിലും കിടപ്പുണ്ട്.
ആഹ് ഞാൻ കണ്ടില്ല, ഞാൻ കൊറച്ച് കൊറച്ച് ഭാഗങ്ങള് മാത്രേ കണ്ടൊള്ളൂ. ഞാൻ കണ്ട് സിനിമയാ ആഹ് ആഹ് പുതുമുഖം എന്നത്. വാഴ ഓണിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആഹ് എല്ലാം പുതിയ ആൾക്കാരല്ലേ?
ഉം ഹാഷിറൊക്കെയാ.
ആഹ് ഞാൻ ഇങ്ങനെ റീൽ കണ്ടിട്ടേയുള്ളൂ, എനിക്ക്‌ അവരെ കുറിച്ച് ഞാൻ അല്ലാതെ കൂടുതലായിട്ട് വിചാരിച്ച്, ഇടയ്ക്കിങ്ങനെ കാണൂലോ ഫോണിൽ. ഇതാവുമ്പത്തേക്ക്. ആഹ് ആഹ് അതോണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആണോ, ആഹ് ഇവിടെ അവൻ കണ്ട്.
ആഹ് എനിക്ക് ഹാഷിറിന് ഭയങ്കര ഇഷ്ടവാ.
ആഹ്
റീൽസ് ഒക്കെ കണ്ടായിരുന്നു.
ആഹ്
ഉം
ആഹ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു, എന്തോ.
വാഴ വൺ അകത്ത് അവർ അധികം ഇല്ലായിരുന്നല്ലോ?
ആഹ് പക്ഷെ വണ്ണിന്റെ അകത്ത് വേറെ ആൾക്കാരല്ലേ, ഇവരില്ലല്ലോ മറ്റവരല്ലേ?
ആഹ് പക്ഷെ ഇവര് ഇടയ്ക്ക് വരുന്നുണ്ട് ഹാഷിറൊക്കെ.
ആണോ ആഹ്
ആഹ്
ആഹ്
പിന്നെ റ്റൂ വന്നപ്പം അതിലും കൊള്ളാം, വാഴ വണ്ണിലേറും എനിക്കിഷ്ടപ്പെട്ട റ്റൂവാ. ഉം
ആഹ് ഇവിടെ സിനിമ കാണാൻ പോകാത്തത് കൊണ്ട് അറിയത്തില്ല, സിനിമ കാണുന്നില്ല അങ്ങനെ.
ആഹ് ഞാൻ പിന്നെ വെറുതെ ഇരിക്കും, ആഹ് വെറുതെ ഇരിക്കുന്നോണ്ട്.
ആഹ്
ആഹ് അന്നേരം ഇരുന്ന് കാണുന്നതാ. പിന്നെ ഏഹ്.
ഏഹ് വേറെ സിനിമ വല്ലും കണ്ടോ? വേറെ സിനിമ ഏഹ് ദൃശ്യം ത്രീ കാണണയെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു നല്ല സിനിമയാണ്. പറയില്ല, ആഹ് അതിന്റെ ഇവൻ പോയി കണ്ടായിരുന്നു അപ്പൊ അവൻ. അവൻ പറഞ്ഞു നല്ല സിനിമ ഭയങ്കരടെറാ ആണെന്ന് പറഞ്ഞു ഭയങ്കര ടിസ്റ്റാന്ന് പറഞ്ഞു.
ആഹ് നമ്മള്. സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഈ ദൃശ്യം വണ്ണും ടുവും എറക്കി കഴിഞ്ഞ പിന്നെങ്ങനെ അവര് ത്രീയെ. എറക്കുന്നത് എങ്ങനാ എന്തിനാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ കണ്ടവരെല്ലാം പറയും നല്ലതാ. ഒരിക്കലും വിചാരിക്കാത്ത ട്വിസ്റ്റാണ് ഉം.
ആഹ് അവൻ പറഞ്ഞായിരുന്നു എന്നോട് കൊറച്ച് കഥയൊക്കെ പറഞ്ഞേ സിനിമ കാണത്തൊണ്ട് നമ്മളെ മടിപ്പിക്കാൻ വേണ്ടി കഥ പറയൂല്ലോ. അങ്ങനെ വന്നിരുന്ന് കഥ പറഞ്ഞായിരുന്ന് അവര് രാത്രിയില് ഇതു പോയി കണ്ട്
ആഹ് ആമ്പിള്ളേരായതോണ്ട് പിന്നെ
അതെ അവര് പുതിയ സിനിമ എല്ലാം പോയി കാണൂടി എറങ്ങുമ്പോഴേ പോയി കാണും അവമ്മാര് മൂന്ന് പേരും കൂടെ ഒറ്റ പോക്ക
ആഹ് ആമ്പിളര് അവർക്ക് പിന്നെ മേലും കീഴും ഒന്നും നോക്കാനില്ലല്ലോ സമയം ആഹ്
വണ്ടീടെ പ്രശ്നങ്ങൾ
ആഹ് പിന്നെ കൂട്ടാരൊക്കെയാണല്ലോ വണ്ടി കൊടുക്കുല്ല
ഇവടെ വണ്ടി ഇല്ലല്ലോടീ ഇവടെ ആർക്ക വണ്ടിയുള്ളെ ഇവടെയുള്ള മാർക്ക് വണ്ടിയൊന്നുല്ല
ആഹ് ശരിയാ
ഇപ്പൊ പിന്നെ നല്ല എ കാലാവസ്ഥ ആയതുകൊണ്ട് ഇമ്മാർക്കും ബസ്സിന് പോകാൻ നല്ല സുഖവാ
ആഹ് അവ്ട്ത്തെ മ ആ മഞ്ഞ് മൂടിയോ
ഇപ്പൊ വെളിച്ചതുണ്ട് ഘട്ടൊണ്ട് കൊറച്ച് കഴിയുമ്പോ വരും ഇവടെ പെട്ടെന്ന് പെട്ടെന്നല്ലേ ഇ കാലാവ ഇത് മാറുന്നേ കാലാവസ്ഥ
ക്ലൈമറ്റ് മാറു അൽ
എ ഇ ഇപ്പ മഴയാ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോത്തേക്ക് വെയില് വരും പിന്നെ രണ്ട് മിനിറ്റ്കഴി യുമ്പോ മഞ്ഞ് വരും ഇതിങ്ങനെ മാറി മാറി മാറി വരും
ഉം
ഉം ഇവടെക്കസി ഇവടെ ഈ സമയത്ത് വ്ടക്കെ ഷൂട്ടിംഗ് നല്ല രസവാ
ആഹ് അവ്ടെ ഒത്തിരി ആൾക്കാര് വെരൊല്ലേ ഷൂട്ടിനൊക്കെ
കഴിഞ്ഞോസം ഇവ്ടൊരു തമിഴ് സിനിമടെ ഷൂട്ടുണ്ടായിരുന്നു
ആണോ ആരായിരുന്നു നമുക്കറിയാവുന്ന ആരേലും നടന്മാരാണോ
അറിയത്തില്ല എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഞങ്ങളിവിടെ കണ്ടേ
അതെവല്യ മെയിൻ നടന്മാരൊക്കെ വരുവാണങ്ക പിന്നെ അവ്ടെ നിക്കാൻ പോലും സ്ഥലം തെകയത്തില്ലല്ലോ
ഇല്ലേ ഇവ്ടെ വിജയശദ്പതി കഴിഞ്ഞടക്ക് വന്നായിരുന്നു
ആണോ ആ നേരത്തെ വന്നിട്ടുണ്ടല്ലോ
ആ പുള്ളി വന്നായിരുന്നു അതിനടയ്ക്ക്
ആഹ്
അന്ന് ഇവ്ടെ ഞങ്ങള് കണ്ടില്ലെടീ കയി അയ് ഇവടെ എന്റെ ഫ്രണ്ടിലായിരുന്നു ഇവിടെ റോഡിലായിരുന്നു അവരുടെ ഷൂട്ടിങ് രാവിലെ മുതല് വൈകട്ട് വരെ ഷൂട്ടായിരുന്നു
ആഹ്
ആഹ്
അപ്പൊ ഏതെലും സിനിമേൽ വരുമ്പോം കാണാല്ലോ
പിന്നെ നമ്മള് സിനിമല് വരാൻ പോവ
അല്ല അങ്ങനെ
ഉം, എന്നിട്ട് വേണം ആ ആ ആൾ ആൾക്കാാര് കൂവാനായിട്ട് നീയൊക്കെ തന്നെ മതീലോ
അതെ തിയേറ്ററിലേക്ക് പരിചയം ഉള്ള ആള്
അതെ നമ്മളെ നശിപ്പിച്ച് കളയും
അതെ അതുകൊണ്ടായിരുന്നു സിനിമൽ അഭിനയിക്കാത്തെ അല്ലാതെ വിളിക്കാഞ്ഞിട്ടല്ലന്ന്
അല്ല അതെ ഞമുക്ക് അഭിനയിക്കാൻ അറിയാം. പക്ഷെ ചാൻസ് കിട്ടും നമ്മുടെ അഭിനയം നമ്മുടെ ഏഹ്‌ അല്ല നമ്മുടെ അഭിനയത്തെ ഇവരങ്ങ് ഉൾക്കൊള്ളുന്നില്ല
അതെ അവർക്ക് നമ്മുടെ കഴിവ് അറിയത്തില്ലെന്ന് ഉം
അല്ലെങ്കിൽ നമ്മളിപ്പോ ഏത് ലെവലിൽ നിന്നേരെ
അതെ കഴിവുള്ളവരെ ലോകം അംഗീകത്തില്ലെന്ന്
ആഹ് കലാകാരൻമാരെ ലോകം അംഗീകരിക്കത്തില്ലെന്ന്
ആഹ് അതെ പിന്നെ വേറെന്താ എന്ത് വാരുന്നു രാവിലെക്ക്. ഇല്ലാ ആഹ് സ്പെഷ്യൽ ആയിരുന്നോ?
ഇല്ല ഇന്നലെ ചേച്ചി നീ ദുരന്തര കണ്ടോ? ആഹ് ഒരു നല്ല സ- അത് മരെ റംബിരി റംബീരിസിങ് ഭീവികാ ബതുക്കോണ്ട കിട്ടിയ എന്റെ ഇന്ത്യ നല്ല രസമാന്ന് പറഞ്ഞു മ മറ്റെ അറ്റി ഇവ്ള ഇല്ലേ ഉം ഇവളെ പേരെന്തായിരുന്നു? ഏഹ് ഇവര്ടെ പടവേതായിരുന്നടി ജയൻരവി ഒക്കെ ഉളള ജയൻ രവി വിക്രം ഒക്കെ ടപടംള ഐശ്വര്യ റായി ഒക്ക ഉള്ള ആ പടം ഏതായിരുന്നു?
ജയം രവിയും വിക്രമം ഐശ്വര്യ റായിയ്യോ
മറ്റേ ഇതില്ലേ വിക്രമിന് ഒരു വയ്യാത്ത തട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയില്ലേ ഒരു കൊച്ചും വിക്രം ഒക്കെ
ആഹ് ഓർ-
വിക്രമന്റെ ഇങ്ങനെ ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു പടം ഇല്ലെടീ അവന്റെ ഭാര്യ മരിച്ചിട്ട് അവൻ തന്നെ ആ ഒരു പട ഇല്ലേ ആഹ് ആഹ് ആഹ് ആ കൊച്ച അയിന്റെകത്ത് നായിക
ഓഹ് മറ്റേ സിനിമ ഓ അവരാ താ ആ രംബീർ മറ്റേ താടി മുടിയൊക്കെ വളർ- ത്തിയ ഒരു സിനിമ
അത് തന്നെ
ആഹ് മറ്റെ അവൻ മറ്റേ കോടതിയിൽ നിന്ന് കൊച്ചിനെ വേണന്ന് പറ സിനിമ അനുഷ്കടെ അതിനകത്ത്
ആ കൊച്ചില്ലേ ആ കൊച്ചാണ് ഈ ഇതിന്റകത്ത് ദുരന്തനാഥ നായിക
ആഹ് ഞാൻ ആ ഞാൻ ഈ മറ്റേ പാറ്റും ട്രോളും ഒക്കെ കണ്ടായിരുന്നു ആ കൊച്ച് ആകെ ഇച്ചിരിയേ ഉള്ളൂ വലിയ പ്രായന്നു ഇല്ലല്ലോ രംഭീറിനാണ് നല്ല പ്രായോം ഉണ്ട്
പക്ഷെ നല്ല നല്ലൊരുതാ
അതിനകത്ത് അച്ഛനും മോളും പോലുംണ്ട് ആഹ് എനിക്ക് എങ്ങനെ തോന്നുന്നില്ല അവളെ കുഞ്ഞായിട്ട് നമ്മള് കണ്ടത് കൊണ്ടാ പ്രശ്നം അവിടെ അവർക്ക് ഇഷ്ടപ്പെടും
ആഹ്
ആണല്ലോ നമ്മളിപ്പോ കുഞ്ഞു പിള്ളോര പെട്ടന്ന് സ് സിനിമയിലുള്ള ഒരു വലുതായിട്ട് നായികമാരായിട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇവരൊക്കെ കുഞ്ഞല്ലേന്ന് നമുക്ക് തോന്നുള്ളൂ നമ്മള് കുഞ്ഞിലെ തൊട്ട് കാണുന്നല്ലേ ഉം
ആഹ് എന്നതാണേലും എന്താ കാണോന്ന് ഓർത്തിരിക്കും ഞാൻ ഒത്തിരി നാളായി സിനിമയ ഉണ്ട് എനിക്കതെന്താ എല്ലാരും പറഞ്ഞ കേട്ട് അവ അവിള് അവൻ ഭയങ്കര ആക്ഷനാന്ന പറഞ്ഞേ ആയിൻ്റാത്ത്
ആണോ
ആഹ്
ആഹ് അത് ആഹ് എനിക്കിങ്ങനെ ഹിന്ദി സിനിമയൊന്നും വലിയ താല്പര്യമില്ലല്ലോ എനിക്ക് തമിഴാ കൂടുതൽ ഇഷ്ടം തമിഴും മലയാളവും
എടി മലയാളം ഡബ്ബ് ഉണ്ടെന്നാ തോന്നുന്നു അതിനകത്ത്
പക്ഷെ എനിക്ക് ഡബ്ബു മൂവീസ് ഇഷ്ടമല്ല ഹിന്ദി ഡബ്ബു ത് മലയാളത്തിലാക്കുമ്പ അവര് പറയുന്നതേ അല്ല ഈ മലയാളത്തിൽ പറയുന്നേ വേറെതാണ്ടാ
സബ് ടൈടിലിട്ട് കാണോ
ആഹ് അങ്ങനെ വല്ലോം ചെയ്യാം
ആഹ്
അതായിരിക്കും നല്ലത് ആഹ് ഒരു കോള് വരുന്നു ഞാന ഇപ്പ അങ്ങോട്ട് വിളിക്കാവേ
ആഹ് ശരി